ഹലോ കേക്കാൻ പറ്റൺണ്ടാ ആ എനിക്ക്‌ നല്ലോണം കേക്കാ നിനക്ക് കേകാം പറ്റ്ണ്ടോ
എന്ത്
ആയിത്തനെ വെ ക്ലിയറണ്ട നീ ഇവിടെ നിക്കാണ്ട് അങ്ങോട്ട് പോ ഞാൻ കെക്ന്ന് പറയുമ്പൊ മതി നിനക്ക് കേൾക്കാൻ പറ്റൺണ്ടാ ഞാൻ പറയണേ നിനക്ക് കേക്കാൻ പറ്റൺണ്ടാ
കേക്കാനായിട്ട് അത്യാവശ്യം പാകത്തിന് ള്ള ഇച്ചിരി ഇച്ചിരി കുറവുണ്ട്ന്നാലും
അല്ല ആദ്യത്തതിനേക്കായി
ഇടള
ആദ്യത്തതിനേക്കായി സൗണ്ടുണ്ടോ
ആയിത്തിനേക്കാളും സൗണ്ടുണ്ടോന്ന് ചോദിച്ച് കഴിഞ്ഞാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ്
ഹലോ കേക്കണ്ടാമ്മേ
ആ സൗണ്ട് കൊർച്ച് കേക്ണ്ട്
ആ കുറവാണ് സൗണ്ട് ന്നാലും
ആ ഒന്നൂടി പറഞ്ഞേ
ദേ ഉമ്മി ഏ പി യോ ആ ഇപ്പൊ കേക്ക്ണ്ടാ
ആ ഇപ്പം എൻക്ക് കൊർച്ച് എന്നാലും ആയിത്തേനെക്കാ ഇച്ചിരിയൂടെ ക്ലിയർ ഇണ്ടന്ന് വർത്താനം പറ
ആ ഇച്ചിരിയൂണ്ടി കേക്കാൻ പറ്റ്ണ്ട്
പ ആ ഓക്കെ അന്നാ